ഹലോ ആഹ് കേക്കണില്ലേ ആഹ് കേക്കണില്ല
ആഹ് ഇപ്പൊ കേക്ക്ണ്ട്
ആഹ്
കേൾക്ക്ന്ന്ണ്ട് അങ്ങട്ട് ക്ലിയർ ആവണില്ലേ പറയണേ
ആഹ് ക്ലിയറാവുന്ന്
ആഹ് ആഹ് ക്ലിയർ ആവണില്ലെങ്കി പറയണെട്ടോ എന്താ സ്പീക്കറ് കേക്കണില്ല എന്നുള്ളൊരു ഇഷ്യൂ ഇണ്ട് ഇപ്പൊയി ആഹ് എന്നാ ഇങ്ങട്ടൊരു കട്ട് കട്ടീ കട്ടായി കട്ടായിറ്റാണ്
ഏഹ് കട്ടെയ്താ ആഹ് കേക്കണില്ലേ
ആഹ് ആഹ് വൈകുന്നേരം ആവുമ്പോ ഇന്നലേം ഇതുപോലെ ആഹ് സം അല്ലേ വൈകുന്നേരം ആവുമ്പളേ ഇന്നലേം ഇതു പോലെ ഉണ്ടായിരുന്ന്‌ ഓരോരോ ഇഷ്യൂ ഇങ്ങനെ
ഏഹ് നെറ്റ് വർക്കിന്റെ ഇഷ്യൂ നെറ്റിന്റെ ഇഷ്യൂ ആയിരിക്കും
ആഹ് നെറ്റിന്റെ ഇഷ്യൂവായിരിക്കും പറേ പ പറയുന്നത് ഒരു ഒരു കട്ടായി കട്ടായി കട്ടായി എന്തായാലും കട്ട് ചെയ്യണ്ട ഫോണ് ക ട്ടെയ്യണ്ട അത് കൊറച്ച് കഴിഞ്ഞാ അങ്ങനെ ക്ലിയറായിട്ട് വരും
ആഹ് അതെ ഇവിടെ പറഞ്ഞേ കൊറച്ച്
ആഹ് ഞാൻ പറയുന്നത് എക്കോ മാരി ഇങ്ങൊട്ട് തന്നെ വര്ണ് ണ്ട്
ആഹ് അതങ്ങനെ കേക്കും ഞാനും ക്ലോള് ചെയ്യ്മ്പൊള് അങ്ങനെ കേ
ആഹ് കേക്കാറുണ്ടല്ലേ നമ്മള് പറയുന്നത് അവിടുൻ ആഹ് ആഹ് ഇപ്പൊ പറയോ ക്കെ അതാണ് നമ്മള് ഫസ്റ്റ് ആർക്ക് വിളിക്കുകയാണെങ്കിലും ഫസ്റ്റ് നമ്മള് സംസാരിക്കുമ്പോ ഒരു പ്രശ്നാണ് പിന്നെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ക്ലിയർ ആയിട്ടണ് വരും
മ്ഹ് ഹാ എങ്ങനെ ഉണ്ട് അവിടെ കാലാവസ്ഥയൊക്കെ ആഹ് ഇന്നലെ നല്ല മഴ പെയ്തു ഇന്നുണ്ടോ അവിടെ
ഇന്നിങ്ങനെ മൂടി നിൽക്കണ ഒരു അന്തരീക്ഷാണ് ഒരു ഇറിട്ടായിങ്ങൊണ്ട് ഇങ്ങനെ വെയില് ഇല്ലാണ്ടെ ഇന്നലെ രാത്രിയായിരുന്നു നല്ല മഴ
ആഹ് ഇന്നലെ ഇടീം മിന്നലൊക്കെ ഉണ്ടായിനി ഇവിടെ
ഉം ഉം നല്ല ഇടി സൗണ്ടൊക്കെ ആയിട്ട് നല്ല മഴായിരുന്നു ഉം എന്തോ പരുപാ ഓഹ് ചായ കുടിച്ചു മക്കള് വന്ന് സ്കൂള് വിട്ട് വന്ന് ചായ കൊടുത്ത് ക്ക ഗ്രൗണ്ടി പോയി കളിക്കാൻ പോയി ഇപ്പൊ ഇങ്ങനെ ഫ്രീ ആയിട്ടിരിക്കണ് ഉ വായനക്കെ ഇഷ്ടമല്ല ആളാ വായിക്കാറുണ്ടോ എന്താഹോ
ഇതൊക്കെ പ സ്കൂളില് പോയന്നൊക്കെ ലൈബ്രറിക്കേ വായിക്ക ഇണ്ടായിനി ഇപ്പ ഇങ്ങനെ ഓരോ സ്റ്റോറിയൊക്കെ ഇങ്ങനെ കാണുമ്പോ ഇങ്ങനെ നോക്കും അല്ലാതെ എന്താണ് ആഹ് ഇവരെ ഈ പോക്കറ്റ് എഫ് എം മ് അതേ പോലത്തെ സ്റ്റോറിയക്കേ വായിക്ക ഒണ്ടാവൊള്ളൂ
ആഹ് ആഹ്
അപ്പൊ അങ്ങനെയൊക്കെ നോക്കു ആഹ് പുസ്തകൾ സ്കൂളില് പോകുമ്പോഴ അങ്ങനെ ആഹ് നിങ്ങള് വായിച്ച്ക്കേണ്ടോ
എനിക്കിഷ്ടാണ് എനിക്കെന്നും ഇഷ്ടാണ് വായിക്കണത് ഞാൻ ഫോണിനേക്കാള് ഇഷ്ടപ്പെടുന്നത് വായനെക്കാണ് ഇന്നലെ ഉം ഇന്നലെ പോലും ഈ തിരക്കിന്റെ ഇടയില് ഒക്കെ മാറ്റി വെച്ച് ഇന്നലെയൊരു നോവല് കംപ്ലീറ്റ് ആക്കി
ഏഹ് ലൈബ്രറി ഒക്കെ എവിടാന്ന് എടുക്കല്
ഞാന് കുട്ടികളെ കൊണ്ട് കൊണ്ടിരിക്കും മോനെ കൊണ്ട് കൊണ്ടി ക്കും മോളെ കൊണ്ട് സ്കൂള് കോളേജിന്ന് കൊണ്ടരും ഉം ഉം അങ്ങനെ പിന്നെ മോനും ഓരോ മത്സര ത്തിന് കൂടുമ്പോ അവന് ഓരോ സം ഗിഫ്റ്റ് കൊടുക്കുമ്പോ അവര് ടീച്ചേഴ്സ് അധികം പുസ്തകാ കൊടുക്കുക
ആഹ് കുട്ടികക്ക് വാങ്ങി ശീലം ഇണ്ടാവും
ശീലം വികസിക്കുന്നാണ് പറഞ്ഞിട്ട് ബുദ്ധിക്ക് നല്ല ക്ഷമ ഉണ്ടാവും നമ്മള് ഈ മൊ ബൈലിൽ ഈ വിഷ്വല് കാണുന്നതൊക്കെ നമുക്കൊന്നും ഒരു ഉപകാരത്തിൽ വരുന്നില്ലല്ലോ നമ്മളെ മെമ്മറിയിലോ മൈൻഡ് ഒന്നും ഒരു ഉപകാരമില്ലാത്തൊരു സംഭവമാണ് ഈ വിഷ്വല്
പിന്ന വെറുതെ കണ്ണ് കേടായ
ആഹ് കണ്ണ് കേട് വരുകാന്ന് മാത്രേള്ളൂ അതൊന്നൊന്നും നേടാൻ കഴിയണില്ല നേരെ മറിച്ച് ഒരു നമ്മളൊരു ഒരു നോവല് വായിക്കയോ ഒരു എഴുത്തുകാരന്റെ ഒരു പുസ്തകം വായിക്കുവോ ചെയ്യുവാണെങ്കില് നമുക്ക് എന്തെല്ലാം കഴിവ് അതിലൂടെ കിട്ടുന്നുണ്ടെന്നോ
ആഹ് അങ്ങനെ കൊറെ കാര്യങ്ങൾ
ഇണ്ട് ആഹ് നമ്മള് വായിക്കണ ബുക്കിനനുസരിച്ച് നമുക്കൊരു ആത്മസംതൃപ്തി കിട്ടുന്നുണ്ട് പിന്നെ ഞമ്മളെ ക്ഷമാശീലം വർദ്ധി ക്കണുണ്ട് നമ്മുടെ മ ക്കൊക്ക് ഞമ്മളത് വാങ്ങി കൊടുക്കണം എന്റെ രണ്ട് മക്കൾക്കും വായിക്കുന്നതേ ഇഷ്ടല്ല ഞാൻ ഞാൻ വായിക്കുന്നത് കാണുമ്പോ അവര് ആഹ് ഞാൻ വാ വായിക്കണ കാണുമ്പോ അവര് പറയും എന്താ ഉമ്മ ഇത് ഇങ്ങനെ വായിക്കണ ഇത് വായിക്കുമ്പോ എന്താ തോന്നണെ അവർക്കത് അറിയുന്നില്ല ഞാൻ എന്റെ പരമാവധി ഞാൻ ശ്രമിച്ചു ഞാൻ പറയും ഇത് വായി ക്ക് വായിക്കണ നല്ലതാണ്
ഓലിക്ക് വായിക്കാൻ തോന്നിട്ടരോ
ഉം വായിക്കൂല രണ്ടാളും വായിക്കൂല എനിക്ക് കൊടുന്ന് തരുവൊള്ളു ഉമ്മാക്ക ഉമ്മാക്കാണെന്നു പറഞ്ഞാ ലൈബറിയേക്ക് പോവുക ഉം എന്നിട്ട് പുസ്തകം കൊണ്ടുന്നു തരും ആഹ് എന്നിട്ട് ഞാൻ എന്റെ വായന കഴിയുമ്പോ തിരിച്ചു കൊടുക്കാ അതാണ് ഓല് ആഹ് രണ്ടാളും ലൈബ്രറി അങ്ങനെയാണ് കഴിയല് മോള് ഡിഗ്രി മോന് ഫിഫ്ത്ത് അഞ്ചിലാണ്
ഉം അല്ല ഏൽ ഏത് ആളെയാണ് എഴുത്തുകാരില് ആരെയാണ് ഇഷ്ടം ബഷീറിന്റെ നോവലൊക്കെ വായിക്കുവോ
ബഷീറിന്റൊക്കെ ഞാൻ സ് പഠിച്ചിരുന്ന കാലത്തൊക്കെ കുറെേ വായിച്ചിട്ടുണ്ട് ഏകദേശം എല്ലാതും വായിച്ചിട്ടുണ്ട്
ഏഹ് ഇപ്പൊ ഇനട്ടതൊക്കെ വായിക്കും
ഇപ്പൊ ചെറിയ ചെറിയ നോവല് വലുതല്ല
ആഹ്
ഉം ചെറിയ ചെറിയ ഇപ്പൊ ഇന്നലെ വായിച്ചത് പുത്തനങ്ങാടി ഒരു എന്താ എന്താപ്പോളേ പേര് ആഹ് പേര് ഓർമ വെരുന്നില്ല അങ്ങനെ ഒരാളെ അങ്ങനെ ആളെ പേര് കൊടുത്തിരിക്കണത് അങ്ങനെയാണ് ആളെ പുസ്തകം വായിച്ചേ നല്ല
ഏഹ് മോളാണൊ തെരഞ്ഞെടുക്കല് ലൈബ്രറിയിൽ പോയിട്ടൊക്കെ
മോനും കൊണ്ടുവരും ഇന്നലെ ഞാൻ വായിച്ചത് ഞങ്ങളെ അടുത്ത് ടുത്ത വീട്ടിലെ ഒരു കുട്ടി ആഹ് കുട്ടി എന്റെ പോലെ ഇപ്പത്തെ ഇപ്പത്തെ ന്യൂജെൻ ആണ് പക്ഷെ അവര് വായനാണ് ആഹ് കുട്ടി കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഓൺലൈനിൽ നിന്ന് ബുക്ക് വരുത്തുക വാങ്ങുക ആഹ് ആഹ് കുട്ടി ഞാൻ എനക്ക്ത് കേട്ടപ്പൊ കൗതുകം തോന്നി അപ്പോ ഫോണ് ഫോണ് ഇൻക്ക് ഫോണിനെ കായു ഇഷ്ടം വായനയാണ്. ഞാൻ അവള
ആഹ് അത് നമ്മള് വായിച്ച് ശീലായാ പിന്നെ വഴക്കാര ഇഷ്ടോ
ആഹ് അവരതെന്നെ പറയണേ ചെറിയ കുട്ടിണ്ട്ട്ടോ എങ്കിലും അത് വായിക്കാനുള്ള സമയം കണ്ടെത്തുണ്ണ്ട് അപ്പൊ ഞാൻ ചോദിച്ചു അണക്ക് എങ്ങനെ ഈ പുസ്തം പുതിയ പുതിയ ബുക്കുകളാണ് ഇപ്പം ഇറങ്ങുന്ന പുസ്തകങ്ങളൊക്കേണ് ഇത് എങ്ങനെ കിട്ടല് ചോയ്ചപ്പൊ ച്ച്പ്പോ പറഞ്ഞുഞ നോൺലൈനില് ഓർഡർയ്യതാണ്
ഏ.. അങ്ങനെ ഓർഡർ ചെയ്യാനൊക്കെ കയ്യി ത ര്വോ പുസ്തകങ്ങളൊക്കെ
ആഹ് ഓർഡർ ചെയ്താല് വരു നമ്മുടെ വീട്ടില് എത്തിച്ച് തരുവല്ലോ
ഏഹ്
അപ്പൊ അങ്ങനെ വായിക്കല്ണ്ട്. വായനാശ ഇല നല്ലതാണ് നമ്മളെ കുട്ടികളിലൊക്കെ
ഇപ്പ അയിന് പ് എന്താ അമ്മമാരന്നെ ഫോണ് കയ്യി പിടിച്ച് പിന്നെ കുട്ട്യേക്കും ഫോണെന്നെ
ഹതെ. ഹ് ഞമ്മള് പരാജയപ്പെടുകാണ് ഉം അവര് ഒരുപാട് കാര്യങ്ങൾക്ക് മുമ്പില് രക്ഷിതാക്കളിപ്പൊ പരാജയപ്പെട്ടോണ്ടിരിക്കയാണ് മ്മ് കുട്ടികള് റോങ്ങായിട്ട് പോകുന്നുണ്ടെങ്കിൽ എല്ലാ ഉത്തരവാദിത്വം പാരൻറ്സിന് ന്നെയാണ്
ഊമ്
ഉം അതാണ് കുട്ട്യാളെ ഏതിരി മ്മ് മ്മ്
എന്നോ
ന ഹലോ നമ്മുക്ക്പ്പ ഒന്നിനും സമയല്ല
ആഹ്
മ്മ് ആദ്യം നമ്മള് രമുക്ക് കുറച്ച് ഭൂമിയാണെങ്കിലും നമ്മളെ വീട്ടില് നമ്മൾ എന്തെങ്കിലൊക്കെ കൃഷി ചെയ്ത് ട്ടും എന്തൻ ഇ അ ഞമ്മള് ഇല്ലേയ് ഞങ്ങക്ക് വിടെ പറ്റുന്നില്ല പ്പൊ ഈ വ ഞങ്ങളെ മണ്ണിന് ഒര് ത്ല്ലപ്പൊ ആദ്യൊക്കെ തൂർത് മണ്ണിങ്ങനെ വള്ളടിഞ്ഞ് വന്ന് നിക്ക്ണ ഒരു മണ്ണാണ്
ഏമ്
ആഹ് അപ്പൊ ഇപ്പൊ ഇമ്മയ്രുന്നു ക്ക ആദ്യം ചെയ്തിരുന്നു. ഇപ്പൊ എത്രയാണ് ചെയ്താലും പിടിക്കണില്ല
മ്മ്
മ്മ് അങ്ങനെ ഒരു പ്രശ്നണ്ട്. ഞങ്ങള് വ്ടെ വീട് വ ച്ച ഉടനെ നല്ല എല്ലാതും ഉണ്ടായിരുന്നു. എന്തുംപെട്ട് ന്നണ്ടാക്ണ ഒരു മണ്ണായിരുന്നു. അതെന്താച്ചാ നമ്മള് അപ്പൊ പുതിയ മണ്ണ് കൊടുന്നിട്ട മണ്ണായിരുന്നു അപ്പ അതെന്താച്ചാല് അത് മഴീ തുഒ ക്കെ കൊണ്ട് ആ മ മണ്ണ് ഉറ ച്ച് ഒരു വെട്ടുപാറ മായിരിയായി മാറിയിട്ട്
ഏയ് ഇപ്പങ്ങനെ ഉണ്ടാവുലേകാരം ല്ലെ.
ഇല്ലല്ല പ്പ നമ്മള് ഞാൻ ചെടി കുയി ച്ചിട്ട് പോലും ഇണ്ടാണില്ല ഉം ഞാൻ പ്പെത്ര പ്രാവശ്യം ശ്രമിച്ചുന്നോ ചെടിയൊക്കെ വരിക്ക്ങ്ങനെവെ ച്ച് നോക്കിയപ്പൊ ഒന്നും പ്പൊ ഞാനൊരു രമ്മളെ ഒരു പച്ച ഇല ഉണ്ടല്ലോ മഞ്ഞീം പച്ചീ മായിട്ടൊരു നീണ്ട ഒരു കൈത പോലെ ഒരു ചെടി
ആഹ് ആഹ് ആഹ്
എന്താ അയിന്റെ പേര് ഇൻക്കറീണ് ല്ല ആഹ്
ഇവടൊക്കെ കാണാ ആപേര് നക്കു ക്കും അറീല്ല
ആഹ് അത് ന് അത് വരിക്ക് വെച്ചിട്ടുണ്ട് പക്ഷെ പിടിക്ക്ണില്ല അത് ഞാനാ വെച്ച പോലെ ങ്ങനെ നിക്ക. ആഹ്
ഏ അയൽവാസ്യാളെ വീട്ടിൽ
അല്ല അല്ല ഞങ്ങള് ഈ സ്ഥലം ഞങ്ങള് മണ്ണിട്ട് തൂർത്ത് ഞങ്ങൾ കൊറെ ആഴ ത്തിലായിരുന്നു ഈ സ്ഥലം ആഹ് അപ്പൊ അത് മണ്ണ് മണ്ണ് കൊടന്ന്ട്ട് അപ്പൊ കൊടന്ന്ട്ട മണ്ണൊരു ഒന്നിനു ഒരു ഗുണല്ലാത്തൊരു തരം മണ്ണുണ്ടല്ലോ
ആഹ് ആഹ് അങ്ങനത്തെ മണ്ണായിക്കരം ല്ലേ
അങ്ങനത്തെ മണ്ണ് ഞമ്മക്ക് എന്തുണ്ടാകണെങ്കിലും ഞമ്മളെ മണ്ണിനൊരു ഗുണം വേണം ആഹ് ആഹ് അങ്ങനുണ്ട് അപ്പൊ കൊടുന്നിട്ട ഉടനെ നല്ല ഉഷാർ ആയിരുന്നു എന്ത് വെച്ചാലും ഉഷാർ ആയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പ അതങ്ങ് ഉറച്ചു പോയിട്ടൊരു പാറ പോലെ ഒട്ടുപാറ ഒട്ടുമണ്ണിന്റെ മാരിക്കൊരു അവസ്ഥയിലാണ് ഇപ്പ ഞാൻ മണ്ണൊക്കെ അവിടന്ന് ഞാൻ ചെടിന്റെ ഏഹ്
അവിടെ അപ്പൊങ്ങനെ പുല്ലും അങ്ങനത്തൊന്നും ഉണ്ടാവില്ലേ ക പുല്ലികളോ അങ്ങനെ
ഇപ്പ പുല്ലൊന്നും ഇല്ല ഉം ഉം ആദ്യൊക്കെ നല്ല ഞങ്ങൾ വന്നതിലൊക്കെ നല്ല പുല്ല് ഒന്നായിട്ട് വരുവായിരുന്നു അപ്പഴുതേക്ക് അങ്ങോട്ട് സെറ്റ് ആയി പോയി നിങ്ങക്ക് ചെടിയൊക്കെ ഉണ്ടോ വീട്ടില്
വീട്ടില് ചെടി കുഴിക്കാനൊക്കെ വേഗം ഉം
ആഹ് അങ്ങനെ ഒരു ഏരിയാണല്ലേ ആഹ് അത് ഇപ്പൊ വ വീട് വെച്ചാണോ ഇപ്പ അടുത്ത് വെച്ചാ
അല്ല ആഹ്
ആഹ് ആഹ് അതന്നെ അതാണ് നമുക്ക് മണ്ണിനനുസരിച്ചിട്ടാണ് ആഹ് ആഹ്
ആഹ് ശരിട്ടന്നാ ആയി മക്കളൊക്കെ അതിലേക്ക് ഇറങ്ങി വരിയാണെങ്കിലെ കേൾക്കുന്നില്ലേ
നല്ല റേഞ്ചിന്റെ ഇഷ്യൂ ഉണ്ട് ആഹ് ആഹ് ഒരു എക്കോ ഇത് കട്ട് ചെയ്തിട്ട് നമുക്ക് പ്രയാ
ആഹ് കേൾക്കാൻ പ്രയാസില്ല ഒരു വോയിസായിട്ട് മാറുന്നുണ്ട് വൈകുന്നേരങ്ങളിൽ ചില ദിവസൊക്കെ ഇങ്ങനെ കാണണ്ട് ഇപ്പോ രാവിലെ മുതല് ഒരു അഞ്ച് മണി വരെ വലിയ കുഴപ്പം തോന്നുന്നില്ല പിന്നെ അങ്ങ് റഷ് റേഞ്ചിന്റെ ഇഷ്യൂ നല്ല നല്ലതുപോലെ വരുന്നുണ്ട് അതാ തോന്നുന്നുണ്ട് ചില സമയങ്ങളില് പറയുന്നത് കട്ടായി പോവ കേക്ക പറയുന്നത് മുഴുവനാകാതെ പോവാ അങ്ങനത്തെ വിഷയൊക്കെ വരുന്നുണ്ട് ഉം ഇന്ന് രാത്രി നേരത്തെ മഴയുണ്ട് തോന്നുന്നു നല്ല മഴക്കാറുണ്ട് നല്ല മഴക്കാറുള്ള ഒരു അന്തരീക്ഷമാണിപ്പോ
ആഹ്
ഉം ഇന്നലെ നല്ല വെയിലായിരുന്നില്ലേ പകല്
ആഹ് ഇന്നലെ നല്ല
എന്താ ചോദിച്ച
ട്രിപ്പുകളൊക്കെ പോവ ഉണ്ടോ എന്ന് ചോദിച്ചാ
ഓഹ് ട്രിപ് ഒക്കെ ഒരുപാട് ഇഷ്ടാണ് വെക്കേഷനൊക്കെ
ഏഹ് ഏ ഹ് ആഹ് ആഹ്